ഹലോ ആഹ് ആഹ് നല്ല വർത്താനം സുഗാണ് കൊഴപ്പൊന്നുല്ല ചായ കുടിചുനുള്ളു സന്ധ്യയ്ക്ക്
എന്താർന്ന് ചായക്കിന്ന്
അപ്പണ്ടായിന്നു
അരച്ചതാണോ അല്ലെങ്കിൽ
ആഹ് അരച്ച് അല്ലല്ല അരച്ചുപ അരച്ചു പകർനെണ്
ർന്നതാ
ഏ അത് ദോശ
ഇത്‌ ഇതെങ്ങനെ എങ്ങെ- അത് തന്നെ എങ്ങനെയാ അരക്കല് പലപ്പമല്ലിയോ
തലേന്ന് വെള്ളത്തിലിട്ടുങാണ്ട് അങ്ങനെ അരച്ചങ്ങാണ്ട് ഉം
നല്ല പുളിപ്പൊക്കെ അതിന്റെ ഒരു -
ഇല്ലല്ല അല്ല തലേന്ന് വെള്ളത്തിലിടും പിറ്റേന്ന് അരക്കും രാവിലെ അപ്പൊ ഒന്നും പറ്റൂല അപ്പം ചുടലില്ലേ അവിടെ-
ഇവിടെ അപ്പ അങ്ങനെ ചുടലില്ല ഇവിടെ അഥവാ അങ്ങനെ ആര് - അത്രയും വരുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പൊടി വാങ്ങല അയിന്റെ ഒരു പൊടി വാങ്ങാൻ കിട്ടുവല്ലോ ആഹ് അത് വാങ്ങീട്ട് കലക്കി വെക്കലാണ്
ആഹ് ആഹ്
എനിക്ക് ഇണ്ടാക്കാൻ അറിയേയില്ല ഇത്‌ പിന്നെ ഉമ്മ ഉണ്ടാക്കും ഇടക്കെപ്പേളെങ്കിലും ഒക്കെ ഇണ്ടാക്കും അല്ലാതെ എനിക്കിത് ഇണ്ട - ന്നറീല്ല
ആഹ് ശരി ആഹ് ആഹ്
ഉം വേറെന്നാ മഴ ഇണ്ടോ
ഉം മഴ ല്ല ആഹ് വെയില് വന്ന ഉം ആഹ് വെയില് വന്നൊ
ആഹ് വെയില് വന്നൊണ്ട് നിക്ക്ന്നുണ്ട് സമയമാവുന്നേല്ലേ ഉള്ളു നല്ല വെയില് വരാനല്ലേ നല്ല വെളിച്ചണ്ട്
ആഹ് ആഹ് ഇന്നൂണ്ട് ഇവിട്ക്ക് ഇവിട്ക്കൂണ്ട് ഉം ഇവിടക്കുംണ്ട് ഇങ്ങനെ വരണ് ണ്ട് വെളിച്ചം
ഇങ്ങന ഇന്നലെയീ മഴയൊന്നും ഉണ്ടായില്ലാരോ
ആഹ് അത് ശരിയാ ഉം
പിന്നെ എന്തൊക്കെയാ ഇല്ല കാലിചായ കുടിച്ചു ഭക്ഷണം ആക്കിട്ടില്ല ആക്കണം
ആഹ് ആഹ് ഇന്ന് സ്കൂളൊന്നുംല്ലല്ലോല്ലേ
ഇല്ല ഞായറാഴ്ചല്ലേ ഇല്ല എനിക്ക് കുട്ടികളില്ല കാക്കാന്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ
ആഹ് ശരി ആഹ്
പിന്നെ ആഹ് കല്യാണം കഴിഞ്ഞത് ആണ്
അ ആ
ഉം ഉം സ്പെഷ്യല് ഒക്കെ ഇണ്ടാക്കോ ങ്ങള്
ആഹ് ഇന്ന് ഇനി ഇല്ല ഞങ്ങളത് വെള്ളിയാഴ്ചാണ് സ്പെഷ്യലിന്റെ ദിവസം എന്തേ ഇ എന്താ നെയ്ച്ചോറോ അല്ലെങ്കില് വേറെന്തെങ്കിലും അങ്ങനെയൊക്കെ ഇണ്ടാക്കലുണ്ട്
ഏ
ചെല ആഹ് ആഹ് ചെല സ്ഥല ഞാറാഴ്ചയല്ലേ ഉണ്ടാക്കാറ് ഉം മ്ഹ്
സ്നാക്സ് ഒക്കെ ഇണ്ടാക്കോ
എങ്ങനെ
സ്നാക്സക്കെ ഇണ്ടാക്കൊ എണ്ണ കടികള്
ആഹ് ആഹ് ചെ ചെലെ ടൈമിലൊക്കെ ഉണ്ടാക്കും ഇവക്ക് മടിയാണ്. പിന്നെ അവ്ടെ അവിടെ ഉണ്ടാക്കാറില്ലേ
ഇവിടെ ഇണ്ടാക്കല് കൊറവാണ് നമുക്ക് അറിയും പിന്നെ ഗ്യാസ് മേല് ഉണ്ടാ ഇപ്പോ സമ്മയ്ക്കൂല ഗ്യാസിനൊക്കെ വേല കൂടി ഗ്യാസ് ഒരു കൊല്ലത്തില് നാല് ഗ്യാസേ പറ്റൊള്ളൂ ന്ള്ള നിയമം ർകീക്ക്ണ് പറിണ്ണേട്ടു അങ്ങനെ എന്തൊക്കോ കേട്ട് അതോണ്ട് ഗ്യാസ് രി ഉപയോഗിച്ചൂടാലോ അതൊണ്ട് സമ്മതികൂലാ ഗ്യാസ്മ്മല് ഇണ്ടാക്കുന്ന പണി ന് സമ്മയ്ക്കല് ഇണ്ടാവൂലല്ലോ ഉം അറിയോ എല്ലം ഇണ്ടാക്കാനറിയോ
ആഹ് ആഹ് ആഹ്
മന്തി ഒക്കെ ഉണ്ടാക്കോ ങ്ങള് മന്തി ഫ്രൈഡ് റൈസ് അങ്ങൻത്തെ ഹേ എങ്ങനെ കുക്കർലാ ഇണ്ടാക്കാ
കുക്കർലല്ല അടുപ്പത്തന്നെ
ഉം ഉം മന്തി ഞാൻ ഇതുവരെ ഇണ്ടാക്കിയില്ല ഇണ്ടാക്കി നോക്കണം കൊറെ ആഗ്രഹിക്ക്ന്ന്
ഹേ ശരി
ഉം ഉം മറ്റുള്ള ഒക്കെ ഇണ്ടാക്കും ബിരിയാണി ഫ്രൈഡ് റൈസ് കഫ്സ അതൊക്കെ ഇണ്ടാക്കിട്ട്ണ്ട് ബിരിയാണി ഞാൻ അധികം കുക്കറിൽ തന്നെയ വെക്കല്. ഒരുപാട് ഉണ്ടാക്കേണ്ടി വരുമ്പോ അടുപ്പ് ഗ്യാ അല്ലാതെ വെക്കും അല്ലെങ്കില് കൊറച്ചൊക്കെയാണ് ന്ന്ണ്ടങ്കി ഞാൻ കുക്കർല് തന്നെ അധികം വെക്കാ
ആഹ് ആഹ് അപ്പൊ വീട്ടില് ആരൊക്കെയാ ഇള്ളത് എന്നിട്ട്
ഇവിടെപ്പല്ല അനിയതികള്ണ്ട് ഉമ്മ ഉപ്പ ഏ ഇക്കാക്ക ഇക്കാക്കന്റെ പെ ഭാര്യ കുട്ടികളെക്കെ ഇണ്ട് പിന്നെ ചെല സമയ എല്ലാരും ഉണ്ടാവും വേറെയും കുറെ ആൾക്കാരുണ്ടാവും അപ്പ കല്യാണം കഴിഞ്ഞ് പോയതാണ് ആ ഓരോക്കെ പിന്നെ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വരലും പോക്കൊന്നും നടക്കൂല്ല എനിക്ക് പിന്നെ എപ്പ വാണേലും വരാം പോവ്വാ. ഒന്നും നോക്കാനില്ലല്ലോ ഉം ആ നാല് അൻജ് കൊല്ലായി
ആഹ് ശരി ഉം എന്തേലും ജോലി എന്തെലും ചെയ്യ്ണ് ണ്ടോ?
ഇല്ല കാര്യായിട്ട് പിന്നെ ന്തൊക്കെ
പിന്നെ എന്തൊക്കെയാണ് പോണ് ണ്ട് കുഴപ്പമൊന്നുല്ല മഴയ ഒന്നുല്ലല്ലേപ്പടെ അല്ല ജോലിക്ക് ഉം ജോലി ഇല്ല, ജോലി പോണില്ല.
ഏഹ വീട്ടിതന്നെ?
വീട്ട്തന്നേണ്. ഞാൻ ചെറുന്നനെ ഓൺലൈൽ ബിസിനസൊക്കായി അക്കനെ നടക്ക്ണ്.
ആഹ ഉം. ഇപ്പൊ ഫുള്ളോൺലൈൻ വർക്കല്ലേ. എല്ല എവ്ടെ നോക്കിയാലു ഓൺലൈൻ
ആഹ അതെ അതെ ആ ആ ഓൺലൈൻ വർക്കാണ്.
ഞാൻ പിന്നൊരു പ്രൊഡക്ടിന്റെ കമ്പനീൽ അ് ഓൺലൈൻ ട്ട് ജോലിയ്ക്കാവും കുറെ യാൻ ജ്വല്ലയ്ൻ്റെല്യാണ കഴിഞ്ഞ പാടാണ്. അയ്ലിപ്പളു ഉണ്ട് ചെറിയ തോതില്. മേ അല്ലല്ല. മേഗ്നസ്ന്ന ഫ്യൂച്ചഴസ് കേട്ടുണോ?
ആഹ മേഗ്നസ് കേട്ട്ണ്. ഉ അതിലാണോ ആഹ ആ ശരി, ഞനാതേപോലെ ഡയമണ്ടിലുണ്ട്. വിസ് റ്റീജിലുണ്ട് അയ്ലൊക്ക്ണ്ട് ഉം.
പിന്നെന്നൊക്കെ?
പിന്നെ എന്തൊക്കെ അതില് എതിലേലൊന്നു കൂടാ താല്പര്യുണ്ടോ? അഹ്
ഇല്ല ഞൻ പ്ന്നൊന്നിനും കൂടിയില്ല.
ആഹ് ശരി.
പിന്നെ ഉച്ചക്കേത്ത്ക്കെന്താണ്?
ഉച്ചേക്ക് സാധാ ചോറ്.
ഏ മീനൊന്നു കിട്ടീണ്ടോ?
എ എന്തേലും എ നോക്കട്ടെ, കിട്ടാണെങ്കി വാങ്ങണം. ലി ഇവിടെ വെരല്ണ്ട് പൊക്കയിന് മഴയിറ്റ്. ആഹ് ഉം
ന്നെ ഇന്നലൊന്നും മയ ഉണ്ടായിരുന്നില്ലല്ലോ? ആ ഇന്നലിംവ്ടെ ഇന്നലെ ര മയ്രിബിനൊന്ന് ആ ഇവിടി അങ്ങൻ തന്നേണ്. മയ് ഇഷാഇന്റെ ശേഷം എയ് ട്ടൊമ്പണി സമയത്തൊന്ന് ചെറുതായിട്ട്, വല്ല്യ മഴ ഒന്നു ണ്ടായില്ല, ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് പോയി. ഉം മെൻഞ്ഞാന്നും അതേപോലെ മഴയൊന്നുണ്ടായിരുന്നില്ല. ഉം
ഉ ശരി അപ്പൊ കാലാവസ്ഥ മ മ എന്താ വെയിലുണ്ട് മഴയി
ആഹ അതെ ഇപ്പൊരണ് അതോണ്ടൊരു സമാധാനണ്ട്. മറ്റേ വെറൂം മഴ മാത്ര ആണേലും പ്രശ്നാണ്, വെയില് മാത്ര ആ ആണേലും പ്രശ്നാണ് ഒക്കെ പ്രശ്നാണ്.
ഓക്കെ പ്രശ്നാണ്. ഇല്ലാ അവിടെ ഇല്ല ഇത്വരെ വിടിം വന്നിട്ടില്ലങ്ങക്ക്.
ഏഹ്
ഉം
ആഹ
പിന്നെ ഇവിടടുത്ത് ഇവിടെ ഞങ്ങൾതല്ല, അടുത്ത്ന്നാണ് അടുത്ത്ത്തെ കെൻറ്റ്ന്നാണ്. ഉം
കൃഷിയൊക്കെണ്ടങ്ങക്ക്?
കൃഷീ
ഏഹ് ഹലോ ഹലോ ഹലോ ഹല്ലോ ഹലോ ഹലോ ഹലോ ഹലോ